ലോ
ആ നമസ്കാരം
ആ നമസ്കാരം കേക്കുന്നില്ലേ
ആ കേൾക്കണ്ട് എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം ങ്ങളെവിടേണ് ങ്ങളെവിടെല്ലാണ്
ഞാ ഇവിടെ പിന്നെ നാട്ടിൽ തന്നെയാണ് പാറൽ ഇവിടെ പെരുന്തൽ മണ്ണാറി
പെര്ന്തൽമണ്ണ പെര്ന്തൽമണ്ണവിടെ
പാറൽ തൂത
പാറല്ല ഞാന് കാളികാവ് നെൽമൂർ ഭാത്ത് കാളികാവ്
അ അ അ അ എന്താ എന്താ പരിപാടി എന്താ
പരിപാടിപ്പോ നിലവിൽ ദാറുൽഹുദ ഇസ്ലാമക് യൂണിവേഴ്സിറ്റില്ലേ ചെമ്മാട്
ആ ആ ചെമ്മാട്
ആ അവിടെ പഠിച്ചോണ്ടിരിക്കുന്നു ലാസ്റ്റ് ഇയർ ആണ് ഇതുവരെ വല്ല ഇപ്പോഴ ഞങ്ങക്കിപ്പോ അതായത് ഞങ്ങളെ പി ജി പറയും ഞങ്ങളെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്റെ പി ജി താൽഹുദീന് മാത്രള്ളൂ രണ്ടു വർഷം
ആ ആ ആ അവസാനത്തെ രണ്ട് രണ് അവസ ഇപ്പൊ ഈ വാ പിന്നെ വാഫി കോളേജൊക്കെണ്ടല്ലോ അതിലവസാനത്തെ രണ്ടു വർഷം കളിക്കാവ് അവിടെവ്ടേറ്റ്
ആ അത് പോലെ ചെമ്മാട് അവസാന രണ്ടു വർഷം ന്തായാലും പോണം ആ രണ്ടു വർഷത്തിന് വേണ്ടി വന്നതാ
ആ ഞാനും വഫി കോളേജി പഠിച്ചാട്ടാ ഞാന് നാട്ട്കല്ല്ന്ന് പറയും
ആ നാട്ട്കല്ല് ലേ
ഉം അവിടെ ഞാന് പിന്നെ ഞാന് മൂന്ന് വർഷേ പഠിച്ചുള്ളു പ്പോഴൊക്കെ ഞാന് ആക്സിഡന്റ് ആയിട്ടേ കാല് പിന്നെ മെറ്റേതൊക്കെ ഉണ്ടായിരുന്നു സ്റ്റിച് ക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല ആറു മാസം റെസ്റ്റ് ആരുന്നു
ആഹ് പിന്നെ അങ്ങനെ ഡ്രോപ്പ് ചെയ്തുല്ലേ
ആഹ് പിന്നെ എനിക്ക് ഒന്നിങ്കി ആ ക്ലാസിൽന്നെ ഇരിക്കണം എന്നൊക്ക പറഞ്ഞു ഞാന് അല്ലെങ്കി ഞാന് പ്ലസ് ടു കഴിട്ട ഞാൻ കയറിയത് ശരി ക്കും പത്താം ക്ലാസ്സ്‌ കഴിഞ്ഞിട്ട അവിടെ കേയറണ്ടത് ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ടവിടെ കയറിയത് അപ്പൊ അത് കാരണത്തൽ അങ്ങനെ രണ്ട് വർഷം പോയി പിന്നെ ഇനി വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോന്ന് ചെയ്തിട്ട് പിന്നെ ഞാനത് പിന്നെ സ്കിപ്പ് ചെയ്തത് ഉം
പിന്നെപ്പൊന്നല്ല പിന്നിപ്പ എന്താ ചെയ്യണ
ക്കാണ് ഒരു ജ്വല്ലറിയില് ഇവിടെ പെഴുന്തൽമണ്ണ തന്നെയാ ഞാനിപ്പോ ഏകദേശം ഒരു എട്ട് ഒൻമ്പത് വർഷയിട്ട് ഇവിടെ തന്നെയാണ്
ആഹ് ഇപ്പൊ വീട്ടിലൊക്കെ ആരള്ള
വീട്ടില് ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് അനിയത്തിണ്ട് അനിയൻ ഉണ്ട് വൈഫുണ്ട് ഒരു മോളുണ്ട്
ബ്രോ മാര്യേജ് മാരിഡ് ഒന്നുവല്ല രണ്ട് മോളിൽ പെങ്ങന്മാര് പിന്നെ ഉമ്മണ്ട് ഇപ്പണ്ട് ചെറിയ ഫാമിലിയാണ് ഓഹ് ഇതുവരെ അവിടെ വല്ലപ്പുഴ വല്ലപ്പുഴ അറിയില്ലേ ഏഹ് പട്ടാമ്പി വല്ലപ്പുഴ അവിടെ വല്ല പ്പുഴ സ്ഥാപനത്തിൽ അഫ്ലേറ്റ് ഒരു കോളേജുണ്ട് പത്ത് വർഷം അവിടെ പഠിച്ചിരുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവിശ്യ ഇപ്പോ ഇങ്ങട്ട് വന്നിട്ട് ഇനിപ്പോ ജ്വാലറി തന്നെ തുടരാനാണ് പ്ലാന്
ഞാന് വിദേശത്തൊക്കെ നോക്കണണ്ട് പിന്നെ ഞാനിപ്പോ അല്ലെങ്കി വേറെതെങ്കിലും ഷോപ്പുകളൊക്കെ നല്ല ഇതെന്ന് വെച്ചാല് ചെറിയ ഷോപ്പാണ്
ഏതെലും പേരെന്താ ഷോപ്പിന്റെ
ഷോപ്പിന്റെ ഫേമസ്
ഫേമസ് ലേ ഏതെലും ബ്രാൻഡഡിലെക്ക് മാറാണ ആലോചിക്കുന്ന
ആഹ് ഞാന് കൊറ വേറെ ര ണ്ട് ചിലകൾകൊക്കെ എനിക്ക് അവിടുന്ന് ക്ഷണിച്ചിക്കുന്ന് അവരെ ഞാൻ അങ്ങോട്ട് മാറണം എന്നുള്ള പ്ലൻ ഉണ്ട് പിന്നെ ക്കെ ഞാന് ഇവിടെ പിന്നെ മദ്രാസിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആഹ് അപ്പൊ അതിനത്ത് രാവിലെ അപ്പ അത് ഒന്ന് നോക്കണം എന്നുള്ളരു പ്ലാനിങ് ഉണ്ട് രാവിലെ അത് നോക്കാ പിന്നെ അങ്ങനെ ചില പഠി പ്പിക്കുക എന്നുള്ളൊരു പ്ലാനുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പിന്നെ അങ്ങനെ എന്തെലൊക്കെ എന്തെലൊക്കെ ആയിട്ട് ഇങ്ങനെ പോണം എന്നുള്ള ഇതിലാണ് വേറെ കട നോക്കണം വേറെ കട എന്താറിയോ പിന്നെ ഇത് ഞാനിപ്പൊ നിക്കണ കടയിനിന്ന് എനിക്ക് നാലഞ്ച് കിലോമീറ്റർ പോയ എന്റെ വീട്ടിക്ക് എത്തും
ആഹ്
അത് എന്താന് വെച്ചാല് പിന്നെ അങ്ങനാകുമ്പോ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോവാണ് പിന്നെ അങ്ങനെ എല്ലാം അതെ എല്ലാ കാര്യങ്ങളും ശമ്പളം കുറവാണ് പിന്നെ ലീവ് കിട്ടൂല ഞാൻ മാത്രമേ സ്റ്റാഫ് ആയിട്ടുള്ളൂ അപ്പൊ ലീവ് കിട്ടൂല അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രം നിലവിലുള്ളു വേറെ ബുദ്ധിമുട്ടുള്ളും കാര്യങ്ങളും ഒന്നുല അതിട്ട് ഇപ്പോ നമ്മൾ ഇപ്പൊ സ സാലറി വളരെ കുറവണേനു സാലറി കുറവാണ് അങ്ങനത്തെ ഒരു പ്രശ്നണ്ട് അതണ് ഇപ്പോ നിലവിൽത്തെ പ്രശ്നം ഇപ്പോ അതാണ് അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെതെ
അവിടെ നമ്മക്ക് കമ്പനിക്കാരൊക്കെ ഉണ്ട് അവിടെ ചൂതപ്പ അവിടെ ആനമങ്ങാട് പറയും വഫി ക്യാമ്പസ് ഇല്ല അവിടെ ഉതാ
ആ ആ
അല്ലേ പാറലല്ലേ
തൂത തൂതാ മാഫി ക്യാമ്പസ് ഇവിടെ പാറല ഉള്ളത്
ആ് പാറല്ല അവിടുത്തെ സെക്രട്ടറിന്റെ മകനോ ഒെയാണ് ീക്ക നമ്മളെ ജൂനിയർ ആാണ് അവിടെ പഠിച്ചിരുന്നതാണ് വല്ലപ്പുഴ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നതാണ് പിന്നെപ്പോവിടെ കരിങ്കലത്താനൊക്കെ അറണ പരിചയക്കാരുണ്ട്
ആഹകഴ മഴ ഇപ്പ നല്ല മഴ പെയ്തിപ്പോ പോയി ഇപ്പ മഴയൊന്നല്ല ഇപ്പ നല്ല കാലാവസ്ഥയ
പിന്നെ എന്താ അങ്ങനെ പോണ് ഇവിടെ കഴിഞ്ഞിപ്പോ ഇനി എന്തേലും രണ്ടു വർഷം എന്തായാലുംക്ക് സർവീസ് ചെയ്യുന്നത്ണ്ട് നാളെ സർട്ടിഫിക്കറ്റ്
ഞാന് ഇവിടെ ഉ ഞാാന് വാഫി കോളേജ് എട്ടു വർഷം പൂർത്തിയാക്കണം എന്നുള്ളതിൽ കയറിയ തന്നെയാണ് പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ായപ്പോ പിന്നെ നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്ന് ആറ് പിന്നെ ആറുമാസം റസ്റ്റും അങ്ങനൊക്കെ എല്ലാം കൂടിിയായിട്ട് നമുക്ക് അങ്ങനത്തെരു േഷ ആ പോൻ പറ്റാത്ത സിറ്റേഷൻ ആയി വന്ന പിന്നെ എന്താ എക്സ മിസ് മ ആ മെയിൻ എക്സാം മിസ്സായിയി അപ്പൊ കാരല്ലെങ്ക ആ ഒന്നങ്ക ആ ക്ലാസ്സെ ഇരിക്കുക അങ്ങനെയൊക്കെ ഒരു ഓപ്ഷനാണ് പിന്നെ വന്നത് അപ്പൊ അത് നമുക്ക് മുന്നോട്ട് പോകാം കഴില്ലന്നുള്ള ഒരു ത വന്നപ്പോ പിന്നെങ്ങനെ സ്റ്റോപ്പ് ചെയ്തു അത് അതിനന് ശേഷം പിന്നെ ഞാന് ആ അതിനന് ശേഷം ഞാന് പിന്നെ അക്കൗണ്ട്സ ഒക്കെ പഠിച്ചതാണ് ടാലി ആക്സൽതൊക്കെ പഠിച്ചു എന്നിട്ട് ഞാനൊരു പിന്നെ സി എ എന്റെ ഓഫീസിലായിരുന്നു അവിടെ പെരിന്തൽമണ്ണ തന്നെ അവിടെ ഏകദേശം ആ ഒരു വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാന് പിന്നെ കോലഞ്ചേരി എറണാകുളം കോലഞ്ചേരിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പിന്നെ കെമിക്കൽ വർക്കി തു വർഷത്തോല്ല അക്കൗ ലാബ പ്ല്സ് ടടു സയൻസ് ഇടത്തീനെ
ആ
അപ്പൊ അതിന്റെ ഇതിൽ ഞാൻ ലാബിൽ വർക്ക് ചെയ്തു ഒരു വർഷോം ഞൻവിടെ ലാബിൽ വർക്ക് ചെയ്തു അവിടെ ട്രെനി ഒരു മൂന്ന് മാസത്തെ ഫസ്ത്തെ ട്രെയിനിങ് അത്ഴിഞ്ഞട്ട് അവിടെന്നെ ജോലിയായിട്ട് അങ്ങന ഒരു വർഷത്തോം ഞൻ അവിടെ വർക്ക് ചെയ്തു അവിടെ പിന്നെ ആ പിന്നെ വെള്ളത്തിറെ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടായല്ലോ പ്രളയം ഉണ്ടല്ലോ ആ സമയത്ത് ഞാന് പിന്നെ ആ അതെ ആ സമയത്തരുന്നു അവിടെ അപ്പൊ ആ സമയത്ത് അവിടെ പിന്നെ വെള്ളപ്പൊക്ക ആയപ്പോ പിന്നാണ് പോകം പിന്നെ അവിടെ അവിടെ ഇതിലൊക്കെ ഫുള്ള് വളത്തിലായിരുന്നു അപ്പൊ അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തുന നാട്ടിൽ പോന്നിട്ട് പിന്നെ ഞാന പോയില്ല പിന്നെ എപ്പോഴേക്കും ഇവിടെ പിന്നെ അതൊക്കെ പിന്നെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഒരുപാട് മാസങ്ങൾ എടുത്തക്കണ് അപ്പോഴേക്കും ഞാൻ ഇവിടെ ഇവിടെ കയറി പിപ്പെ ഞൻപ്പ നിക്കുന്ന ഷോപ്പില് കയറിയത്
വി അവക്ക് വിളിക്ക വെച്ചിട്ടരുന്നു പിന്നെ ഞാനവിടെ പോകേണ്ടി വ പോയില്ല അവിടെ അവിടെ നല്ല സുഖൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ലീവ് കിട്ടിരുന്നില്ല ഞായറാഴ്ച മാത്രം അത്ര ലീവേള്ള ഞായറഴ്ച പറാൽ രാവിലെ അവിടുന്ന് പോന്ന കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ോടുക്ക എത്താാന് പിന്നെ ഉച്ചക്ക് കൊടുക്കന്ന് പോവാ നമുക്ക് പിന്നെ ഷിഫ്റ്റ് ആയിട്ടരുന്നു രണ്ട നേര മൂന്ന് നേരത്തായിട്ടായിരുന്നു ടൈം രാവിലെ ആറ മണി ു ഉച്ചയ്ക്ക് രണ്ട മണി പിന്നെ ഉച്ചക്ക് രണ്ട രാത്രി പത്ത് പിന്നെ രാത്രി പത്ത് ു രാവിലെ ആറ് അങ്ങനെ മൂന്ന് ടൈ നക്ക് ഒരാഴ്ച ഇങ്ങനെ ഷിഫ്റ്റ് ഇങ്ങനെ അങ്ങോട്ട ക് മാറിട്ടായിരുന്നു അപ്പൊ അതൊന്നുംകൊഴ പ്പണ്ടായിരുന്നില്ല പക്ഷെ ഏതന്ന് വെച്ചാല് ഈ ശനിയഴ്ച രാ എക്ക് ഞ പോറില്ലെങ്കനന്ന് വെച്ചാൽ ശനിയാഴ്ച രാവിലത്തെ ഷിഫ്റ്റ് എടുക്കും എന്നിട്ട് അര കിലോയിൽ പകരായിട്ട് അങ്ങോട്ട് ശനിയാഴ്ച അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിലേ എന്റെ ഷിഫ്റ്റ് രാവിലെ അല്ല എന്നുണ്ടെങ്കി ഞാൻ രാവിലെ ആക്കും എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ അവിടുന്ന് രണ്ട മണിക്ക് ഇറങ്ങല്ലോ അങ്ങനെ രണ്ട മണിക്ക് ഇറങ്ങിട്ട് നേരെ പോരും അപ്പൊ അന്ന് ശനിയാഴ്ച രാത്രി കഴുമ്പോഴേ വ ഇടക്ക് എത്തും പിന്നെ ഞായറാഴ്ച കഴിഞ്ഞ് ആ പിന്നെ തിങ്കളാഴ്ച ഞാൻ ഉച്ചക്കശെള്ളം എടുക്കും എങ്ങനെ അല്ലെ ഞാന് പിന്നെ ട്രെയിനില പോയിന്ന ഒരുപാട് ദൂരണ്ടേ എറണാകുള ന്ന് പിന്നെ ഒരു മണൂർ ഒന്ന മണിക്കൂറോളം യാത്ര ചെയ്യണം ഈ കോലഞ്ചേരിന്ന് പറഞ്ഞ സ്ഥലത്തക്ക ഒരുപാട് ദൂരുണ്ട് അപ്പൊ പിന്നെ ആ പിന്നെ ഞാൻ ഏ തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് പോയാല് തിങ്കളാ കഴച്ചാ ഉളിക്കാാവുമ്പോഴേക്ക കേറ രീതിൽ അവി എത്തുന്ന രീതിീണ്ട് പോകല തിങ്കളാഴ്ച രാവിലെ നേരത്തെ ഇവിടുന്ന് പോവും അല്ലെ പിന്നെ ഞായറാഴ്ച രാത്രി പോകണംന്നാൽ പിന്നെ തിങ്കളാഴ്ച രാവിലെക്കൊക്കെ അവിടെക്ക് എത്തുള്ളൂ അപ്പോഴും അങ്ങനൊക്കെ ആയിട്ട് അതാ ഒരു ഇത്ണ്ടായിന്നില്ല ലീവിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങോട്ട് ലീവിന്റെ കാര്യത്തിൽ മാത്രല്ല അങ്ങോട്ട് പോയി പോര ഒരു ഇത് ഒരു ദിവസം പോയി പോരാൻ തന്നെ വേണം അപ്പൊ അത് ഷിഫ്റ്റ് ആ ആ് ഷിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അിൽ തന്നെ മാസത്തിലൊക്കെ വന്നിരുന്നുള്ളൂ മാസത്തിൽ പിന്നെ ലീവ്ണ്ട് എ എന്താ ഞായറാഴ്ചക്ക് പുറമെ ഒരു ലീവ് എക്സ്ട്രാ ലീവ് എടുക്കാ അതൊക്കെ ഒരുടപാട് ഉളൾപ്പെടുത്തിയിട്ട് ഞാനൻ മാസം
ഒരു ദിവസം മാത്രോ ഏ അപ്പൊ ബുദ്ധിമുട്ട് തന്നെയണല്ലേ
അതെ ഞായറാഴ്ച ലീവ് കട്ട അതിന് പുറമെ ഒരു ലീവ്ക്സ്ട്രാ ലീവ് എടുക്കാം
ഉം ഉം
ടോട്ടല് ഒരു വർഷത്തില് പതിനഞ്ച് ലീവാ പറ്റുക അതത് മൂന്ന് രീപം കൂടി കിട്ടും അത് നമുക്ക് അങ്ങനെ എടുക്കുകയോ ചെയ്യാം പിന്നെ പെരുന്നളിനൊക്കെ ആകുമ്പോ പിന്നെ ഒരീസത്തെ ലീവിന് നടക്കൂല്ലല്ലോ അ ഞാന പെരുന്നാൾക്കെഒന്നായിട്ട് അങ്ങനെ എടുക്കലാ എക്സ്ട്രാ മൂന്ന് ലീവ് വരുന്നന്നൊക്കെ പിന്നെ ഒരു മാസത്തില ഒരു ലീവ് ആ ഒരു മാസത്തിലരു ലീവ് എ ക്കാൻ പാടുള്ളൂ അവര് ലീവ്തായാല് പിന്നെ അ ഇതാവും പിന്നെ ഒരു ലീവ് എടുത്ത കഴിഞ്ഞാല് എടുത്ത എടുത്ത കഴിഞ്ഞാൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി സാലറി കൂടെ കൂട്ട കിട്ടും എടുത്താൽ ആ ഒരു പിന്നെ ആ ദിവസത്തെ ഇത കൂടി എന്താ അത് കമ്മിയ ആന്നള്ളൂ വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എക്സ്ട്രാ ആയിട്ട് അല പൈസ കിട്ടും ലീവ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കില് ആ ഒരു ദിവസത്തെ ക്യാഷ് എക്സ്ട്രാ കിട്ടും പിന്നെ പി എഫും ഇ എസ് ഐ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു
ആഹ നിലവൽപ്പോ ഗൾഫ് ക കേറാനുള്ള ഒരു ശ്രമത്തിലാണ് അല്ലെ
നിലവിൽ അനിയനെ അവിടെ ഗൾഫിലണുള്ളത് ഇപ്പോ അപ്പൊ ഒന്നാമത്തെ എന്താ വച്ചാ ഞാൻ ഗൾഫ പോട്ട ആു ഉണ്ടാവില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് അത് കാരാണത്തല ഇപ്പോ എന്തോ ഒരു ഇതി നിന്ന് ഇവിടെത്തന്നെ നല്ല ജോബ് എന്തേലും കിട്ടന്നുണ്ടെങ്കിൽ ഇവിടെത്തന്നെ തുടരണംമല്ലാ എന്നുണ്ടെങ്കിൽ പിന്നെ എന്തേലും നോക്കട്ടെ എന്തെങ്കലുമൊക്കെ പ്ലാനൻണ്ട്ങ്ങനെ പ്ലാൻ ചെയ്യണണ്ട്
ഉം എന്തായാലും അള്ള ഹൈറ ക്കട്ടെ ഉ ഞ കൺക്ലൂഡ് ചെയ്താലോ
പിന്നെ ആയിക്കോട്ടെ എന്നാ വേറെ വിശേഷം ഒന്നുമ നമുക്ക് പിന്നെ എപ്പ ള്ളേയു നേരിട്ട് കാണ കോൺടാക്ട് ചെയ്യൊക്കെ ചെയ്യാം ഓക്കെ
ഉം നമുക്ക് ഇ ഓപ്പറച്ചൂണി വിളിക്കാലോ എന്തായാലും
ആ ആയിക്കോട്ടെ ഓക്കേ എന്നാ ശരിട്ടാ